ആ പറഞ്ഞോളൂ.
ആ ഫുട്ട് കഴിച്ചാ.
ഓ ഫുഡ് കഴിച്ച് ഞാനപ്പ അങ്ങനെ ചായ കുടിച്ച് നടന്ന് വരിക.
ആ.
ചായ കുടിക്കാൻ പോയതാ രണ്ട് കിലോമീറ്റർ അപ്പുറം. ഒരു നട നട. ത്താവേല്ലോ, ശരീരം ഒന്ന് ഇളക്കുകയും ചെയ്യും. ചായ കുടിക്കയും ചെയ്യാം ഹ.
ചായക്ക് കടി
ഏ
ചായക്കെന്തായി കടിയന്ന്.
ചായക്ക് കടി നെയ്യപ്പം. നെയ്യപ്പം ചായെ. ആഹ
കുട്ടികൾ
എങ്ങനെ.
കുട്ടികളൊക്കെ വീട്ടിലാവുല്ലേ.
ആ അതെ. ഇവിടെ ജോലി സ്ഥലത്തുള്ള. വെയിലാണ്ടി അടുത്ത്.
ആ അവിടെ ജോലി സ്ഥലം.
അതെ അതെ.
അപ്പൊ ആഴ്ച്ചല് ഒരിക്കാവും. പോണലെ
അതെ അതെ അയച്ചല് ആ ഒരു ദിവസം എല്ലെങ്കിൽ രണ്ടാഴ്ച കൊടുുന്നേരൊക്കെ
അവിടെൊക്കെ എങ്ങനെ ജോലി കിട്ടോ
ഏ
മഴൊന്നൊന്നുംല്ലല്ലോ ഇന്നും ന്നലൊക്കെ നല്ല വെയിലല്ലേ
ആഹ് ചൂടാണ്
അവിടൊക്കെ എങ്ങനെ ജോബ് വേക്കൻസി ഉണ്ടാങ്ങനെ ആണ് അ
എന്ത് ഏത് വേക്കൻസിയാ ഉദ്ദേശ
ഹയറിങ് അയിന്റെക്കെ വയറിങ്ങ് പ്ലംബിങ്
വയറിംഗ് പ്ലംബിംഗ് ലെ എലക്ട്രിഷനാ
ആ
ആഹ് ആഹ് ഇവിടെ രൂപ അന്വേഷിക്കണം എനിക്ക് ആ മേഖല കൂടുതൽ പരിചയല്ല
ആഹ് ആഹ്
ഞാന് വേറെ മേഖലയാണ് ആട്വർക്കള്ളതല്ല
മാറ്റോടുത്തല്ലലേ
അതെ ചെറ്യേ ടീച്ചിംഗ്
അവിടൊക്കെ എങ്ങനെ വാഴക്കെണ്ടൊ കൊയിലാണ്ടി ഭാഗത്തൊക്കെ
ഇവിടൊക്കെ ചൂടാണ് ചൂട് കൂടുതലാണ് മഴല്ലെങ്കിൽ ല്ലെ കാലാവസ്ഥ
ഏ അവിടെ ഒരു പാർക്ക് എന്തോല്ലേ ഇവിടന്ന് കൊറെ ആൾക്കാര് ങ്ങനെപോവ്ണ്ട് പാർക്കെല്ലാരും കായല് അങ്ങനെ ന്തൊരു സംഭവം
ആഹ് ശരി പാറ പള്ളിറഞ്ഞിട്ടൊര് പാറപ്പള്ളി പ ആ കൊല്ലം പാറപ്പള്ളി അഴിവിനോ സങ്കേത സഞ്ചാര മേഖലയാണ് വിനോദ സഞ്ചാരികളുടെ മേഖല
ആ വടെ കുട്ട്യാള ടീച്ചർമാരൊക്കെ പോയിണ്
ആഹ് അവിടെ ഇങ്ങനെ കടലിന്റെ ക്ക് ന് പാറ മണൽ പ്രദേശല്ലാതെ
ആഹ്
സാധാരണ ബീച്ചിന്റെ ഏരിയില് മണല് ഊയെല്ണ്ടാവലേ
ആഹ് അത ആ ഈ കണ്ടൽക്കാടിന്റെ എടേക്കൂടെങ്ങനെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് അതാഞാൻ ചോ യ്ച്ചെ
അത് കാപ്പാടായിരിക്കും കാപ്പാട്ടാണ് അറീല
ആഹ അവിടെ ഫോട്ടോ സ്റ്റാറ്റസക്കെങ്ങനെ കണ്ടിരുന്നു ടീച്ചർമാരെ
ആഹ ബോട്ട് സർവീസ് ള്ളെ ഇൻക്കറിഞ്ഞൂടാ ഇത് ആ ബോട്ട് സർവീസ് ത്ത്ള്ളരു കാവിലത്ണ്ട് അത്പ്പല്ല ഇനിപ്പോ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തതറിയില്ല കഴിഞ്ഞ വർഷം ഒന്നുല്ല അത് കൊയിലാണ്ടി അട്ത്ത്ണ്ട് കൊയിലാണ്ടിന്റെഉള്ളിരിന്റെടു എടീല് അവിടക്ക് പറയുന്നൊരു സ്ഥലണ്ടേ എന്താണ് പിന്നെ കണ്ടങ്കോട് അറീലെ കണ്ട ങ്കോട്
ആഹ ആഹ വൈഫും കുട്ടികളൊക്കെ ങ്ങട്ട് വരല്ണ്ടോഅങ്ങട്ട് കൊണ്ടോകല്ണ്ടോ
ഇല്ലല്ല ഇവിടെ ഞാന് ഇല്ലല്ല അവര് നാട്ടിലാ
ആഹ് താമസി ആണ് ക്കാള്ള. സൗകര്യം ഉണ്ടാവൂലല്ലേ
ഇല്ലല്ല അവർക്ക്ള്ള സൗകര്യല്ല ഫാമിലിക്ക്ള്ള സൗകര്യല്ല
അവിടെ എങ്ങനെ ജോബിനൊക്കെ നല്ല എന്തുണ്ടാ പിന്നെ സാലറി ഒക്കെ കിട്ടോ?
സാലറി ഒരു ഇരുപതിന്റെ അടുത്ത കിട്ടണം. അതെ.
ആഹ് ഒരു മന്തില് ല്ലെ?
മന്ത്ലി ആഹ്.
ആ
അവിടെ എന്താ ജോലി?
അവിടെ ആ മെയില് മെയില് പച്ചക്കറി ച്ചക്കറി മാർക്കറ്റിലാ.
ആഹ്
ആഹ് അത് ക്യാൻസൽ ആക്കാന്നുള്ള ഇതുണ്ട അങ്ങനെ ചോയ്ച്ചതാ.
പച്ചക്കറി നമ്മള് നാട്ടില് ഉണ്ടാക്കിയാല എങ്ങനെ ഉണ്ടാവും ഫ്രീ ടൈമില്?
ഫ്രീ ടൈം ഉണ്ടാവുംല്ലേ ആ സ മയത്ത് വീട്ടിലൊക്കെ പച്ചക്കറി ഉണ്ടാ ചെയ്യാറുണ്ടോ?
ഇവിടെ വീട്ടിലാ?
ആഹ്
വീട്ടിൽ പച്ച പച്ചക്കറി ആ വീട്ടിൽ അത്യാവശ്യം പച്ചക്കറി ഇപ്പോ മഴയായതുകൊണ്ടൊക്കെ അങ്ങനെ ആ ചിരങ്ങണ്ടാ കുമ്പളങ്ങണ്ടെ കുമ്പളങ്ങ ക തന്നെ മുളതാണ് പിന്നെ ഇപ്പ ഉണ്ടാക്കിന്ന് ചീര പച്ചമുളക് ഒന്ന് റ്റൊന്ന് ഒരു തൈ
ആ
അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് എന്റെമ്മ തയ്യ മുളപ്പിച്ചിടുക്ക തരുന്നത് അവിടെ അങ്ങനെ മുളച്ച കിട്ടാൻ കുറച്ച് പറയയും
ആഹ
കൊറച്ച തയ്യ വലപ്പം വച്ചേന്റെ ശേഷം ഞാങ്ങോട് കൊണ്ടുവന്ന് ആസ ഹസ്ബൻഡ സമയത്ത് ഇങ്ങനെ ഓരോന്നും കൊണ്ടരുണ്ട് എവിടെന്ന് പിന്നെ അങ്ങനെ പോയി വാങ്ങാൻ ആള ഇല്ലാത്തൊണ്ട്
സീസൺ ആണെലോ അതിന്റെ സീസണ ആണെല്ലാം അറിയാം
ആഹ
വേറെ
അക്കെ മരങ്ങ മരങ്ങളൊക്കെ കുടിപ്പിക്കണം മൈസറിന്ന് മരങ്ങളൊക്കെ വെച്ച
ആഹ പേരക്ക മാവ് ഇങ്ങൊെ കിട്ടുവലോ
ആഹ പിന്റെ ഒരു നാാവോടന്ന് വെച്ചിട്ടുണ്ട് ആചരില്ല
സ്ഥലണ്ടോ
പനം മൊട്ടത്തി പത്തത്തിന്റൊയിരും ഇങ്ങനെ പത്ത് റമ്പുട്ടാൻ ഉണ്ട് പിന്നെ ആ അത്തച്ചക്ക ഞാൻ മുള്ളുള്ള സംഭവം
ആഹാ ആഹ്
അത് അതൊക്കെണ്ടായിക്ക്ണ് ട്ടാ അതൊക്കെ അഞ്ചാറെന്നൊക്കെ ഇണ്ടായി
റംബുട്ടാന് ഏതാ ചോപ്പൊ മഞെ ചോപ്പ മഞെ
പിന്നൊരു ചോപ്പ് ഒരു ആഹ് മറ്റേ ആപ്പിൾ ചാമ്പക്കെണ്ടല്ലോ ഒരാഴ്ചിരുന്ന അത്യാവശ്യം വൽപം വെചുകുണൂ പഴ്ച്ചിട്ടില്ല
ഉം
അതാ മറ്റാള് ഇവ്ടെ വരുമ്പൊങ്ങന കുഴിച്ച്ട്ണാണ് മറ്റ എവിടെന്നെങ്കിലൊക്കെ ഒപ്പിച്ചിട്ട് നൈസരീന്ന് വാ ങ്ങിന്നൊല്ല
ആ
ആഹബുട്ടാൻ ഒ കൊറച്ച്ങ താക്കിട്ടൊള്ളു ചെൽപ്പ അട്ത്ത കൊല്ലക്കായിട്ട് ആ അത് വേടിച്ചതാണ് അത് നൈസരീന്ന് വേ ചെറുപ്പത്തി തന്നെ ങ്ങനെ പറിച്ച് ആ കഴ്ച്ച് പിന്നെപാ പിന്നെ ഉം വായിച്ചിട്ടില്ല
അതേ സോപ്പ്
മറ്റതൊക്കെ പിന്നെവ്ടെ വീട്ട്ന്നെന്നെ വീട്ട്ന്ന്ങ്ങനെ നഴ്സറീന്ന് വാങ്ങീനെന്നെ വേം കായ്ക്കൊണുള്ളൂ പഷെ ഇല്ല
ആ അത്രെ ഇണ്ടാവൊള്ളൂ പിന്നെ എത്തണെങ്കി വാങ്ങിച്ചതല്ലേ ആരട്തും എതാ കൊറെ സ്മയം പഠിക്കുവാ
ആഹ് അതെന്നെ അത് ചാമ്പക്കൊക്കെ പിന്നെ ആഹ് ചാമ്പക്കാ ഇല്ലാം എന്താണ് ഇള്ളൊര് സ്ഥ ട്ടന്ന് കൊടുന്നതാണ് അത് കൊറച്ചൊകെ വൽപ്പം വെച്ച്ണ് പഷേ അത് കാഴ്ച്ചിട്ടീട്ടില്ല
ആ ആ മഞ്ഞയാണങ്കിലത് കായി കൊറവായി
കൊറെപോ മരങ്ങളൊക്കെ വെ തീ ബാ മറ്റേ റൂമ്കൊക്കെ വേര്തായിട്ട് ഐരി ചക്ക വെരത് എന്താ റയാ മാവ് മാവ് രണ്ടണം വെട്ടി പ്ലാവ് ഇർതി പ്ലാവ് പിന്നെ പയഞ്ചക്കായിരുന്നു അത് പിന്നെ ആരുങ്ങനെ തിന്നൂലല്ലോ അപം ന്നാളെ പെ ള്ളതെെ രണ്ട മൂന്നെണ്ണംണ്ടായി അതും ഇടി വ കട്ടതും പോയി ഇ തന്നില്ല ഇപ്പ നിൾ തങ്ങെ മേടിച്ചിട്ടാണ് അതേപോലെ വേ കൈ അ മേടിച്ച
ആ ആ മഞ്ഞാണെകിൽ നല്ല കയംണ്ടാവുന്നറിയാ ആ ഭുട്ടൻ
ആഹ
ഒത് മാ മ കൂടുതൽ അലുപ്പം വൽക്കൂല ചെറിയ മറ ആയിരിക്കും ആഹ ആ ഞാനൊന്ന് വാങ്ങി വച്ചിട്ടുണ്ട് കായ്ക്കല ഉടങ്ങിട്ടില്ല അതിനെ കുുറിച്ച് അന്വേഷിച്ചപ്പോ അങ്ങനെ കിട്ടെ അറ്റേ ദവിട്ടം എത്ര മിനിട്ടായി
ആ അവിടെ വണ്ണത്തിേ പോയിട്ട് അയൊണ്ട്
ഏഹ എത്
ഇവിടെ എന്താ മണ്ണൂട്ടീൽ പോയിട്ട് വാങ്ങിക്കൊണ്ടല്ലോ
അല്ലല്ല നമ്മള അടുത്ത കടെ നഴസറില്ലേ
ആഹ ആ അടുത്തൊക്കെ ഉണ്ടാവൂലേ
ആഹ ആ
പത്തായിട്ട പത്ത് ആയി ആയിട്ടില്ലില്ല
ഏഹ
ആയിട്ടില്ലാര മുപ്പത് സെക്കൻഡ കുറച്ചും കൂടി ഉണ്ട്
ആണണ ആ നോതി ലക പോണ ഗ
അവിടെ എങ്ങനെ ഡ്യൂട്ടി ടൈമ ഒക്കെ എങ്ങനാ പത്തേറ്റു
ഇവിടെ പത്ത് പത്ത മണി വര ഉള്ളു
പത്ത മണിക്കല്ല തുടങ്ങാ
അറ മണിക്ക്
അ ശെരി അങ്ങനെ ആഹ് ചൂടോണ്ടാവൂലെ
ആഹ് ആറരക്ക് തൊടങ്ങി ഒമ്പത് ചെലപ്പം പത്തര ഇങ്ങനക്കെവും
ഉം ന്നാ ശെരി